ഹലോ
ആ കേക്കണില്ലേ
ആഹ് കേൾക്ക്ണ്ട്
എന്തൊക്കെണ്ട്
സുഖം അങ്ങനെ പോണ്
മ്മ്
എന്താ പരിപാടി മ്മ്
ഇടെ ഒന്നൂല്ല വെറ്തെ ഇവിടിരിക്കയ്നി
ഏഹ് വൈകുന്നേരം ഒന്നുല്ല
വൈകുന്നേരത്തെ ആ മക്കളൊക്കെ കഴിച്ചു അപ്പൊ പിന്നെ ഇവിടെ ന്നിരുന്ന
ആഹ് ആഹ് ആരി
പിന്നെ ചിലപ്പോ ഈ നേരം ആവുമ്പോ ഒയിഞ്ഞ സിറ്റോട്ടിലിരി കും അപ്പോ ങ്ങനെ
ഏഹ് ആഹ് ഈ ടൈമിൽല്ലേ പണിയാള മ്മ് കൊതുക്ണ്ടോ
കൂലല
ഏഹ് കൊതുക്ണ്ട് ഇപ്പളെ ഈ ഡെങ്കിപ്പനി അല്ലോണം ഇണ്ടെല്ലോ
ഓഹ്
ഇപ്പൊ ഞാൻ ഞങ്ങള കൂടെ ഒരാള്ല്ലേ ആ ഫ്രണ്ട് ഇപ്പോളന്ന് വി ച്ച് അപ്പൊ പനിയാണെന്നൊക്കെ പറഞ്ഞിരുന്നല്ലേ ഇന്ന് വിളിച്ചപ്പോ ഇന്ന് കണ ഞാൻ ചോയിച്ചാപ്പെ പറഞ്ഞ് എന്താ ഡെങ്കിപ്പനിയാണ് പറഞ്ഞ് ഓലെ നാട്ടില് കൂടെ ഒക്കെ ഉണ്ടെലോ ഉണ്ടാലോ കൊതുക് ആഹ് കൊതുക് ഓല് മണ്ണാർക്കാടാണ് അവിടി മലപ്പുറ ഇതൊക്കെ കൊറെ ഇണ്ട് പറഞ്ഞ് കേട്ടിനി ഞാന് ന്യൂസ് ഒന്നും കേൾക്കാ കെതുക്കൊണ്ടേ ഒരു ഐഡിയ ഒന്നും ഇല്ല ഇപ്പോള് പറയേ ഒള് പറയെ ഇങ്ങനെണ്ട് ഭയങ്കര ക്ഷീണം കാര്യങ്ങളൊക്കെ ക്കെയാണ് കൗണ്ട് കൊറയലാണ് അല്ലേ ഡെങ്കിപനിക്ക്
ഒ ഒ
ണ്ട് കൗണ്ട് കൊറയുന്ന്റന്ന്
കൗണ്ട് കൊറയുന്ന പനിയാ
ആഹ് കുറയലാ
അതിനെ നമ്മള് ഈ ഇതൊക്കെ കൊടുക്കലേ ഉറുമാമ്പഴം
ഏ ആ ഫ്രൂട്ട്സകളക്ക കയിക്ക ക്കെ പറഞ്ഞുന്ന്റഞ്ഞെ
ആഹ് ആഹ് ഉർമാമ്പഴം പിന്നെ എന്തൊക്കെണ്ടല്ലോ വീ കൗണ്ട് കൂട്ടാന്
ആ ആ അശരി പറയേ റസ് ജ്ജാണ് ന്നൊക്കെ പറീണ് ണ്ട് ക്ഷെ അത് പകരൂലന്നറഞ്ഞു ഒരാ ണ്ടായിചാര്ച്ച് മറ്റോക്ക്ണ്ടാവൂല കൊതുകട്ച്ചാൽ മാത്രം ഉണ്ടാവൊള്ളത്‌.
ഏഹ
അല്ലാതെങ്ങനെ പകര്ന്ന പനി പകരൂലാർഞ്ഞു അഅ് പറഞ്ഞപ്പോ പറയേ പന്നെ വീട്ടിന്നെആർക്കുംല്ലാക്കട്ടെ എന്നർനപ്പോപറ അഅങ്ങനെ പകര്ണതല്ല്യ
ഒ ഓഹ്
ഉം ന്ന ഈ വെയി മഴ പെയ്താണ്ട് വെയിലാർച്ചാ പിന്നെ കൊതുകൊന്നും
അതാ കൊതുകാണ് ക്ഷീ ഈ ഒന്നാമത് ഈ കാ ഇവിടൊക്കെ ഈ നല്ല കാട് പുല്ലും കാടൊക്കെ ണ്ട് അന്നുകൊണ്ടേയിരിക്കും പക്ഷെ ഇപ ഒറ്റൊരു കൊതുകും ഇല്ലേയ്ര്ന്നു. ശെ മഴയ്താരെണ്ടായതാണ് ഒറ്റൊരു കൊതുക്അർഞ്ഞാല് ആ അതെ അതെ ഞങ്ങളഅവിടെയ് ഞങ്ങളെ താഴ്ത്തെ വീട്ടിലൊക്കെ നല്ലോംണ്ട് പക്ഷെ ഇവിടെ ഇത് വരെല്ലേയ്നു ഇപ്പ ഈ മാ പ്പൊ മഴെയ് ഇതായാരെ നല്ല കൊതുകായ്ന്. ഇതോരോരു അകത്തൊന്നും ഏ ഒറ്റ കൊതുകു പോലും
എ ഏ അ ചിലയിടത്ത് ഈ ച്ചളുണ്ടാവും നല്ല ഇങ്ങോടെ ഉണ്ടാ
ആ അവിടെ അങ്ങനെ നല്ലല്ല ഇണ്ട് ഈ ച്ച ഇണ്ടല്ൻഡ്
ഇവിടെ ഈച്ചകളെ കാണില്ലല്ല അറിയാ ഞാൻ പക്ഷെ കൊത്തുങ്ങ ഇണ്ട് നർച്ചുണ്ട് കൊത്തു അറപ്പാണല്ലോ അത്ും ഈച്ചക്കറപ്പാണ്റിയ ആ അത് ഈച്ചക്കറുപ്പ പാ കാണുമ്പോളേ എന്തെങ്കിലും വൃത്തില്ലാത്തടത്തെ എല്ലാ സാധനങ്ങളൾ ഇണ്ടാകൽ അല്ലെ വൃത്തില്ലാത്തോടത്താണല്ല ആ സാധനം ഇണ്ടാവ അറിയാ
ആ ആ ഇ എത്ര അടച്ചരിപ്പ തുടച്ചിട്ട പോയ സ്ഥലത്ത് ചിലപ്പോ ഈച്ചിറക്കുന്നെ
ആ അഹ് അങ്ങനെ അങ്ങനെയണങ്കില സാധാരണ നമ്മ പറയല് എന്നാലും ഒരു അർപ്പാണ് റിയ കുട്ട്യാളെ കാണുമ്പളെ കൊതുകാവുമ്പ നമക്കതന്നെ കൊത്ക് ന കടി കടിക്കണ പ്രശ്നാണ്.
ആഹ് ആഹ്
ഉണ്ടാവുന്നാരുന്നു വെയിലറച്ചതോണ്ട്. നല്ല വെയിലാനിവടെ.
ആഹ് ആഹ്
രാ രാവില മാത്രം ഒന്ന് ചെറുതായിട്ട് പെയ്തിട്ടൊള്ള മയ. ഇവിടക്കെ നല്ല വെ ആഹ് പിന്നെല്ലോം കൊതുകുണ്ടാവു നെറേ. അ
പിന്നെ മക്കളൊക്കെ വന്നില്ലേ?
ആണ്ടെ വന്ന്. അവരാ കളിക്കാൻ പോയ്ക്കണെ. ഫുട്ബോളിന്റെ ആളാണേ.
എങ്ങനെ?
ഫുട്ബോളിൻ്റെ ആളാണറയാ.
ആ ഫൈനലാവാനായിന്ന് തോന്ന്ണ്. ഫലോ ഫൈനല് ആ ബ്രസീലും അർജന്റീ അഎല്ലപ്പൊ ആകെള്ളത്
ആഹ് പ്പൊല്ലോട്ത്ത്ങ്ങ ബോഡ് കണ്ടിരുന്ന് അയ്നിപ്പം ങ്ങട് ന്നലെ മിഞാന്ന് ആ മിഞ്ഞാന്ന്ണ്ട് വല്ല്യോര് ഫ്ലെക്സ് ഫ്ല സൈഡാ സല്ലത്ത ഈ പത് ഏ അതാ കത് കെട്ടാൻ മാണ്ടി അയിന്റത്ണ്ടല്ലോ ത്ത പറയ്ഞേ അ ബോ അയ്ല് ചിത്രം വെച്ച്ങ്ഗാണ്ടെ ആഹ് ആഹ് ട്ടാഗന്നെ ന്നട്ട് പോയി എത്രങ്ങാനും വല്യേത് നിങ്ങട്ട് തൊള്ളാറുപ്യച്ച് വേണ്ടകൊടുത്ത് എല്ലാരും കൂടി പിരിപ്പിച്ചാണ് ഇട്ട്ഗാണ്ട് അത് അടിച്ച് കൊണ്ടോയിപ്പിച്ചിച്ചിണ്ട് ഇവിടെ
ഏഹ് ആ ഇന്ന് ഫാനല്ലേ എല്ലാരും ബ്രസീൽ അർജന്റീന ആ ഗതാണ്
ആഹ് ങ്ങട്ട് ഫേവറെത്തിക്സ്റിയ കുട്ടികളെയ്റ്റ്ങ്ങാട്ട് അഹ് ഇങ്ങക്ക് പർഞ്ഞാ മൻസിലാവുലറി
ഹ് ഹ് ഹ് അത് അയിന്റെ പിരാന്തന്മാര്ക്കേ അറിയുള്ളൂ
അത് നിങ്ങക്ക് പറഞ്ഞ മനസ്സിലാവില്ലാന്നറയും.
അതിപ്പോ സ്ഥൽത്ത് ഏറ്റു ഉം
അല്ലെ കുട്ട്യാക്കിപ്പ ആ വെല്ല്യോരൊക്കെ കാട്ടണ കണ്ട് അല്ലാതെ
ആ ആ
ന്റെ അയിന്റെ ആൾക്കാരാണ് ഇവിടെന്തും
പിന്നെ ആദ്യ ഏതൊരു കുട്ടിക്കറിയുന്ന ബ്രസീലിന്റെ നെയ്മറും സ്യൊ അത് ഏത് കുഞ്ഞ് പൊടികുട്ടിക്കും അറിണാ ആ ആ രണ്ടിന്റെ ഫാൻസ് ആ ആ
അതെ കുപ്പായം താ റൊണാൾഡോ ല്ലേ?
ബ്രസീ ഇത് നെയ്മർ
പ്പദ്മെ പേര് ഒട്ടിച്ചാണ് കൊണ്ട് ആ ആ കുപ്പായം അടിച്ചാണ് കൊണ്ട് വന്നെച്ചെക്കിനിവടെറയ്‌ വൈകാണ്ട് പേ ആ പേരിലെ മതിയനെക്കാണ്ട്
ആ
ഉം അതെയതെ.
പിന്നത്തെ വേറെ റൊണാൾഡോ അങ്ങനെ ഓരോരോ ഫാനിന്റെല്ലേ ആ ആ ഞാൻ ആദ്യക്കെ എനിക്ക് അതൊക്കെ ഞാൻ കണ്ടിന് ഇപ്പ പിന്നെ നോക്കലില്ല ഇൻക്ക് അതൊക്കെ ഇഷ്ടായിന് ആ അതിനൊക്കെ തല്പര്യ ഇപ്പ പിന്നെ ഓരോ തെരക്കായിട്ടേ അങ്ങനത്തെനൊന്നും നോ ക്കാൻ ടൈമില്ല.
ആ ആ ഞാൻ പിന്നെ അങ്ങൻത്തൊന്നും ശ്രദ്ധിക്കലില്ല. ഇവിടെ കാണാ.
ആ ആ ആ ആ അയിന്റെ അയിന്റെ ഹരോള്ളൊര് അത് കഴഞ്ഞിട്ട് റ്റേ ഉറങ്ങുള്ളൂ പ്പതാവേശം കൂടന്നല്ലാതെ
ആ അതെ ശെ നമ്മള ഇവിടെ ഈ ഇവിടെല്ലല്ലോ. വേറെ ഓരോ കൺട്രിയിലല്ലേ.
ആ ആ ആ അപ്പ സമയത്തിന് മാറ്റണ്ടാവുവല്ലോ ല്ലേ?
ആ ആ
ഞാനാതൊക്കെ അന്തിക്കൊക്കെ കാണലുണ്ടായി പണ്ടൊക്കെ.
ആ ആ
ആന്നൊക്കെ ടി വി ഏനിയല്ലോ ടിവിയില ആകുമ്പോളേ ആ എണീറ്റ് ഇടന്ന് പോയി ന്നിട്ട് കുത്തിർന്നാട്ട് ഇപ്പൊ പിന്നെ കടന്നൊടുത്ത് കടന്നും കാണല്ലോ റിയ
ആ ഞമ്മളൊക്കെ എന്തെങ്കിലും കണ് കണ്ടാല ഉറക്കം വരും
ആ അതന്നെ ഇപ്പ തനച്ച കുറച്ച നേര ഫോമ്പടുത്താണ്ട് നോക്കട്ടെജച്ച ഉറക്കം തൂക്കിയപ്പം വേറെ പോഴിച്ച അറിയനി ഉച്ചക്കൊന്നു ഉറങ്ങാനല്ലേ ഒരര് ഇതാണ് ത്യാബോത്തിനൊറക്കം തൂക്കുന്നറേ ഉം പിന്നെന്തൊക്കെണ്ട് അന്തിക്കെന്താ
പിന്നെ
രാത്രിക്കൊക്കെ എന്താ ചോറാണോയ്ക്ക
ആ ചുമ്മി ചോറോണ്ടാക്കിന് രാത്രില്ക്കിനി എന്താണാവോ ഉം ചോറുണ്ട്
ആ ആ എന്താ കൂട്ടാന്
കൂട്ടനിന്നിട്ട് എന്തെനി ന്ന് ചക്ക കൂട്ടൻണ്ടാക്കി ഉമ്മ തന്നി ഉണ്ടാക്കിയാണ് പിന്നെ പ ണ്ടാക്കി എന്താ കറി ക്മ്പ്ള ക്മ്പ്ളണോ
കുമ്പ്ളങ്ങക്കെ തെട്ട കണ്ടക്കല് ങ്ങള്
കുമള ങ്ങ തേങ്ങച്ചണ്ട് അത് പുളിയെകൊഴിച്ചോണ്ട
ആ ആഹ ശ തിരക്ക രസം ഉണ്ടാവൂല അല്ലെ
ഏല്ല അവിടെ തേങ്ങരച്ചാണ്ടേ കുളി ഒഴിച്ചാണ്ട് ഒരു മഞ്ഞ കറി ഉണ്ടാവില്ല ഇണ്ടാക്കി കൂട്ടിയ ഞാൻ മാത്രം ക ഒ മക്കള അര്കിലും ഒരാൾ കൂട്ടും
ആഹ് ആ അതിന്പട തേങ്ങരിക്ക പറ്റൂല വില്ലങ്ങക്ക ഇപ്പ മുര് ചുമ്പോഴ അങ്ങനെ കഷ് പിടിച്ചുളഞ്ഞ
ആഹ ഇത് ലെന്നെ ഇവിടെടുത്ത് ഇവിടെണ്ടായ ത് ന്നെയാണ് ഇല്ല ജയ്ിവാക്കണ്ട ജസ് ഇണ്ടാക് എന്താ പറയാ നിങ്ങള് മീൻ വാങ്ങാല് ണ്ടന്ന്
ഒന്നും കിട്ടിയിട്ടില്ല ഇന്നപ്പത്തെേ ആഹ ഇന്നൽക്കാല ഇന്നലെ വാഗി കുറച്ച മീനും വാങ്ങി ഭയങ്കര വിലയാണ് ഈ മയൊക്കയിട്ടേക്കാര മത്തിക്കാനുണ്ട് ഇരുന്നൂറ്റി സംതിങ് വെല വര
വല്ല വെല്ല എന്ത് തോന്നുണ്ട് ഞാൻ വാങ്ങീട്ടില്ലാത്ത വിച്ചു ഇന്ന് വാങ്ങട്ടെ വിചാരിച്ചു പിന്നെ അങ്ങാടിക്ക് കുട്ടികള കൊണ്ടാക്കിയപ്പ അങ്ങനെ വാങ്ങണ ഉ മാഗനും പിന്നെ മടിച്ച് ഇങ്ങട്ടന്നെ പോന്നു
ശെ അത് ഇല്ലാതെ ഒന്നും കൂട്ടാൻ ഇണ്ടാവൂല്യാ.
തന്നെ
ഉം ഉം ഉം ഉണ്ടായാ പിന്നെ അത് കൂട്ടാ.
ഉം
കൂട്ടാനും മീൻ ഇല്ലാതെ ആർക്കും ചോറും വേണ്ടാ ല്ലേ? മീനൊന്നും ഇല്ലാന്നാലേ
ആഹ് അതന്നെ വേണം മീനെന്നും വേണം, അപ്പ എന്തെങ്കിലും ആയിട്ട് ഇന്നലെ ഇന്നലെ ഇപ്പ ആരാ ഇമ്മ അവിടന്ന് കാ ഉമ്മ തന്നീനി മീന് അയിനോണ്ട് അഡ്സ്റ്റ് ചെയ്ത്, ഇപ്പ ഇല്ലെങ്കി മുട്ട ഒക്കെണ്ട് ഇപ്പ എന്താ അപ്പൊ രാവിലെ ഏ ഉച്ചക്ക് ഓര് സ്കൂൾന്ന് ആയതോണ്ട് വൈകുന്നേരത്തിന് ഒരു നേരത്തിന് മതിലോ അപ്പൊ പിന്നെ എന്തെങ്കിലും മതി ചിക്കന് ഇപ്പൊ എന്താ വെലാവോ? ഇല്ല ഞാൻ അഹ് കഴിഞ്ഞേനനുസരിച്ച് കൊണ്ടെരും.
ഏഹ് ഏഹ് അല്ല വാങ്ങിക്കൊ
ആ ആ വേറെ സാധനങ്ങളൊക്കെ ഉണ്ട് ഈ തക്കാളി മുളക് ങ്ങ തക്കണ്ട
അങ്ങനത്തൊക്കെ പിന്നെ ആ കൈയിനനുസരിച്ച് വാങ്ങിക്കൊണ്ടരും ഇനി ഇപ്പൊ കൊൺ ണ്ട് സാധനം അങ്ങ പ്പ പോലോ ഒന്നുംതല്ലേ
ആ രാവിലൊക്കെ എന്ത ഇണ്ടാക്കി നിങ്ങള് അപ്പൊ
രാ ഇന്നിപ്പോ അപ്പ- പ്പണ്ടാക്കി
കറിയോ
അത കടലിലേക്കെ എത്ത റ അങ്ങനെ എന്തെ
ഏ ആ അല്ല അതില്ലാല് ആ ആ ആ അങ്ങനൊക്കെ ഇണ്ടാക്കല്ലേ ഇപ്പ എ ആ പി നാളെ എന്റെ മോളിൽ ഇന്ന് സ്കൂൾ കോവപ്പം ഉണ്ട്ന്ന കുട്ടികത് കണ്ടക്കാണ്ട് പറയണേ എത്താ നെയ്യ് റോസ്റ്റ് നെയ്യ് റോസ്റ്റ് അല്ല മസാലദോശല്ല ആക്കണം എന്നാണ്ല്ലേ
ഏ ആ ആ ആ
പിന്നെ എന്തന്നാ
വേറെ ഒന്നും പ്രതേകിച്ച് ഒന്നുമില്ല
ആ ന്ന പിന്നെ വിളിക്ക ആ നോക്കന്ന ശരി
ഉം